ഹലോ
ആഹ ഹലോ ഹലോ ആഹ ആഹ കൊറെ സമയ കാത്ത നിക്കുന്നല്ലേ ആ സുഖണോ സുഖല്ലേ ഉ ഇങ്ങനെ പണിയൊക്കെ ആയോ വീട്ടില് ആഹ കുടിച്ചു കുടിച്ചു ഇവര് മോനു സ്കൂളിട്ട് വന്ന് കഴിഞ്ഞാ അട അവനെക്ക്പോൾ എല്ലാരും കുടിച്ചു പ്ലസ് ടു മോളുംണ്ട് മൂത്തൊരാളുണ്ട് അവള് എഞ്ചിനീയറിങ്
ആണോ എത്ര എത്ര വർഷ
ഫോർത്തിഇയർ ആഹ വല്യ കുട്ടികള ആഹ് വിളിച്ചോ മോള ഏ കുട്ടികളെല്ലാം ചെറുതാ
മോന് എട്ടാം ക്ലാസ്സില് മു മൂത്താള് രണ്ടാള് ആ രണ്ടാമത്തെ രണ്ടര വയസ്സായിട്ടുള്ളു അവര് ഉറങ്ങുവാ ആ സമയത്താണ് ഫോൺ വിളി കാര്യങ്ങളൊക്കെ
ഓ അത് ശരി നല്ല വ്യത്യാസ ണ്ടല്ലല്ലേ രണ്ട് മക്കള് ശ്രീയാണ് ഉ പിന്നെ ഉം എങ്ങനെ ഇവര് നാട്ടിലുണ്ടോ ഭർത്തകനാട്ടം അതെ ഇതില് കൊറ ആഹ കൊറ ആ അത് വർക്ക് ഇന്ന് കൊറയയോ
ആ് ഇത് ഈ പ്ലാറ്റ്ഫോം വന്നണ്ടന്നെ തന്നെയ തുടങ്ങിട്ട
ആണോ ആപണിയെല്ലാം നേരത്തെെങ്ക കട്ടല് ആ ആ ആ എങ്ങനെയുണ്ട് മഴയെല്ല ഉണ്ടോ അവിടാ
ഇങ്ങോട്ട് മഴയ ഇല്ല നല്ല ചൂടായിരുന്നു ഇപ്പൊ മിനിയാന്നവരെ മഴ കിട്ടി
അതെ അതെ ഇന്ന് രാവിലെല്ലാം ഉണ്ടായിന ഇടയ്ക്കിടയ്ക്ക് മഴ ഇടക്ക്ക്കിടക്ക് വെയിയില് അങ്ങനെ പോട്ടെ നല്ല നല്ല മഴ വരുമ്പോ എല്ലാവർക്കും ബുദ്ധിമട്ട് നമ്മളെക്കാട്ടും ബുദ്ധിമുട്ടല്ല ആൾക്കരില്ലേ ഏ ഞാൻ വിചാരിക്കുന്ന കൊറച്ച് ഉ മ ആ അതും വേണം പിന്നെ കുറച്ച് മഴ നന്നായി പെയ്തിട്ട് പിന്നെ കുറച്ച് വെയിലുണ്ടായല്ല അങ്ങനെ പ്രളയംൊന്നുംണ്ടാവൂില്ല വെള്ളത്തിന് വെള്ള ആവും ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഇ രീതിയിലാണെങ്കില് ഈ എനക്ക് മഴക്കാലം തീരെ ഇഷ്ടമല്ല പണ്ട് ചെറുപ്പം മുതലേ ഇഷ്ടല്ലാത്തോരു കാര്യത്. എന്താ വെ മഴേന് പേടിയാ ചെലേ ആൾക്കാര് മയേന്ന്ലെ വെള്ളം കേറുന്നൊന്നും ചെയ്ല ന്നാലും എല്ലായിടത്ത ഒരു നമുക്ക് വേനൽക്കാൽ ത്തെ പോലെ അങ്ങനെ പോവാൻ പറ്റൂലല്ലോ നല്ലേ
അഹ് ആഹ് അത് ശരിയെന്നെ അഹ് ശരി അഹ് ശരിയാ ഞ ഉം ഉം ഉം ഉം ഉം എൻ നല്ലൊരു ഡ്ര ചെയ്ത് കാണ്ടൊന്നും പോവാൻ ക്ക ബുദ്ധിമു ട്ടാണ്. ഉം പിന്നെ
വേറെ പാ പണിയല്ലയോ രാത്രി യെന്തെങ്കിലും
രാത്രിയൊക്കെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലൊക്കെ ആഹ് ചോറ് ഉച്ചക്ക് ചോറും ങ്ങറി രാത്രിയാ ആക് ചോറ് ഇഷ്ടല്ല
ആഹ് ആഹ് അതെ പിന്നെ ഷുഗറില് ള്ളവര് ഇണ്ടെങ്കില് അവർക്കും
ആഹ് ഞാപ ന്റെ വീട്ടില ള്ളതെ ഞന് ആഹ് അപ്പൊ ബടെ ഹേക് രാത്രി ചോറ് വല്യ താല്പര്യല്യ. ഹസ്ബൻന്റിന്റെ വീട്ടിലാണെങ്കിപിന്നെ ഇന്ന് ചോറാന്ന് പർഞ്ഞാല് അവർക്കൊന്നും കൊഴ്പ്പൂല്ലാ ആഹ് അങ്ങനെ അതന്നെ വേണം ഉം അവിടെ അമ്മക്ക് മാത്രം ഉം ഏ ഹസ്ബന്റ്ന്റെ അമ്മക്ക് മാത്രേ പിന്നെ രാത്രി ചോറി ഇഷ്ടല്ല്യായിള്ളൂ ഷുഗറ് ഉള്ളതുകൊണ്ട് അപ്പം ഇപ് രാവിൽത്തെ അപ്പ എന്തെങ്കിലും മാവുണ്ടെന്നുണ്ടെങ്കി അത് മതി അങ്ങനെ നിർബന്ധോന്നുല്ല നീപ്പ അപ്പയാലു ദോശ യാലും ഒരു രണ്ടെണ്ണം കിട്ടിയാ ആൾക്ക് അത് മതി കൂടുതലൊന്നും വേണ്ട
ശരിയാണ് ഇപ്പോ എന്നും ചോറിനധികം താല്പര്യ ഇല്ലാ എന്തായാലും ചപ്പാത്തിയാണെങ്കിലും ചെലപ്പോ തോന്നും ചപ്പാത്തി തിന്നുമ്പം തോന്നു കൊറച്ച് ചോറ് തിന്നാലോ നമ്മളെ മലയാളികളെ ഒരു ശീലല്ലേ
ആഹ് മല ചോറൊരു വികാരാണല്ലോ അ അത് ശരിയാ ഉച്ചക്ക് ചോറൊരു നിർബന്തായ എ ഏഹ്
ഉം ഉച്ചക്കെന്തായാലും ചോറ്ന്നേ മൽ
ആഹ് ആഹ് ആഹ് ആ മീനില്ലങ്കി എന്തോ പ്പൊ എന്തൊക്കോ ഒരു കൊറവാണല്ലോ ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കി ഒരു കഷ്ണം മീൻ പൊരിച്ചത് ആ മീൻ പൊരിച്ചത്ണ്ടെങ്കി വേറെ ഒന്നും വേണ്ടാനും.
അല്ലെങ്കില് മുട്ടയെങ്കിലും വേണ്ടിവരുവായിരിക്കും അല്ലേ ഉം ഉം ഉം ഫുള്ള് പച്ചക്കറിയല്ല ഹാ അങ്ങനെയാ
ആവുപുപ്പ് ആങ് ആ അതിപ്പം നമ്മക്ക് ദിവസം പച്ചക്കറി മാത്രമാകുമ്പോ ഒരു മടുപ്പ് വരും
ആ അതെ അതെ നിങ്ങക്ക് അങ്ങോട്ട് ഈ ഉണക്കമീനെല്ലാം ഉപയോഗിക്കില്ലേ
ഇല്ല്യ ഈ വീട്ടി കയറ്റൂല
കൊറവാ ഇഷ്ടല്ല നമ്മൾക്ക് അത് ഭയങ്കര ഇഷ്ടാണ്
ആഹ് ആഹ് ഇങ്ങക്ക് അവിടെ പിന്നെ ബീച്ച് ഏരിയല്ലേ?
എല്ലാ അങ്ങനെ ബീച്ചൊന്നുല്ല
ഇല്ലേ ഞാൻ പിന്നെ പക്ഷെ അങ്ങോട്ട് ഇതുവരെ എത്തിയിട്ടില്ല ട്ടോ ഇങ്ങളെ നാട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ട് ആ ജില്ലേ ക്ക് കടന്നിട്ടില്ല ഇല്ല ഇല്ല ഇല്ല കോഴിക്കോട് വരെ വന്നിട്ടുള്ളൂ ഉം വാ
ഓ അത് ശരിയാവോ ഉം ഉം ഉം ഹ് നമ്മക്ക് ഇണ്ട് കടലു പോലെ ഉണ്ട് പക്ഷേ അങ്ങനെ നമ്മുടെ നാട്ടില് ഈ പച്ച മീനേക്കാളും
ഉം വാവൂ ഉം ഉം മുമ്പൊക്കെ കഴിക്കുവായിരുന്നു പിന്നെ കഴിക്കാതായിട്ട് പിന്നെ പിന്നിപ്പം അത് പറ്റാതായി
ആ അതെ അതെ ഓരോരോ നാട്ടില് ആ ശീലേ ഇല്ല അമ് എന്റെ ഭർ ഭർത്താവിന്റെ വീട്ടീന്ന് അധികം ഉപയോഗിക്കൂല
ഉം ചെറുപ്പത്തിലൊക്കെ കഴിക്കുവായിരുന്നേ പിന്നെ കഴിക്കെല്ലാം നിർ പി ഇപ്പ അതിന്റെ സ്മെല്ല് പോലും പറ്റൂല ആ അഹഹ ആ ആ ഏവൂ എടക്ക ഇങ്ങനെ വാങ്ങുയാണെങ്കിൽ ഉണക്ക ചെമ്മീൻ മാത്രം വാങ്ങും പ്പ ഏട് എനക്കൊരു ചമ്മന്തി പൊടിക്കാന്
അതെ അതെ അതെ ചക്കയും മാങ്ങയും വല്ലോ ഉണ്ടോ വീട്ടില്
ഇപ്പ എന്നും ചക്ക ഇട്ടിട്ടുണ്ട് എപ്പോക്കെ ഇനി പെട്ടെന്ന് ഉണ്ടാകുന്ന ചക്കയാണല്ലോ
ആ ബ്ലോക്കിലത്തേ ആണെങ്കിൽ വേഗ ആവും മൂന്ന് കൊല്ലം കൂടീട്ടല്ലേ നമ്മുക്ക് ച ക്കിയില്ല വീട്ടില് വേറെടുത്തുന്നെല്ലാം കിട്ടും മാങ്ങക്കൊന്നും ഒരു കൊറവില്ല മാങ്ങയെല്ലാം ഇഷ്ടം പോലെയുണ്ട്
ആ മാങ്ങ പിന്നെ ഇവിടെ കുറവ് മാങ്ങ ഇവിടെ ഇല്ല
അതെ അതെ അതെ പിന്നാ
ഒരു മാവുമേ അങ്ങനെ ചെറുതായിട്ട് ണ്ടാവുന്നേ ഉള്ളൂ
ആ സീസൺ കഴിഞ്ഞില്ലേ ഏത് കഴിഞ്ഞ് ല്ലേ മാങ്ങക്കാലം കഴിഞ്ഞില്ലേ നമ്മക്കിണ്ടായിരുന്നു പിന്നെ എല്ലാർക്കും കൊടുക്കുവേ പിന്നെ ആ തെങ്ങൊക്കെണ്ട് പക്ഷെ ഇപ്പം പണ്ടത്തെ കാലത്തെ പോലെ തെങ്ങൊന്നും നോക്കുന്നില്ലല്ലോ അതുകൊണ്ട് പിടിത്തെല്ലാം കൊറവാണ് അപ്പൊ ആ ആളെ കിട്ടാനും കുറവാണ് അയിനെ നോക്കിയാലേലും അങ്ങനെ തേങ്ങ കിട്ടുവോ പിന്നെ അതില്ലത് പിന്നെ ഉണക്ക തേങ്ങയില്ലാന്ന് ഉം പിന്നെ കൊറേ കറിക്കെല്ലാം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ പിടിയം തന്നെ വാങ്ങണം കറി ങ്കിലും വേണമെങ്കിൽ
ഉം
ഉം പിന്നെ ആളെ കിട്ടാനും ബുദ്ധിമുട്ടാന്ന് പണ്ട കാലത്ത് അതെല്ലാം എല്ലാ ആ സമയമാകുമ്പോ തെങ്ങ് തടല്ലാം തുറന്ന് ഉം വളം ല്ലാം ചെയ്ത് നല്ല അങ്ങനെ നോക്കൂലേ ഇപ്പ ആരും നോക്കുന്നില്ലത് ഉം ഇല്ല നമ്മളെ ചെറുപ്പകാലത്തെല്ലാം എന്ത് കാര്യായിട്ടാ നോക്കല്
ഉം എന്നിട്ട്പ്പ എപ്പ വേറൊരു കാര്യം ഇണ്ടാ അന്നത്തെ ഇര് വെലഇപ്പൊ കൊറച്ച വില കൂടല്ലാതെ തേങ്ങക്കൊക്കെ വില കുറഞ്ഞിരുന്നാലും ആ വില ഞ്ഞിരുന്നല്ലോ
ഇപ്പൊ നല്ലവണ്ണം നോക്കിട്ടുണ്ട നല്ല പൈസ ഉണ്ടാക്കാം ഉം തെങ്ങ് നല്ലവണം നോക്കിട്ട ണ്ടെങ്കിൽ നല്ല വിലല്ലേ എണ്ണക്കല്ല അത്രയാ ആ ഉം അതാണ് ഉം ഉം മോ കുഞ്ഞ് എണീച്ചോല്ലെ കുഴപ്പൊന്നുമില്ലാ തോന്നല്ലേ ഇത് ക ഉംഉം ഉം മോനാ ഉം രണ്ടാമത്താള് മോനെന്നയല്ലേ
ഉം രണ്ടും മോനാ
പിന്നെ വേറെ എന്താണ്പ്പാ
ഏഹ് പിന്നെ എന്താ കുക്കിങ്ങ് ഒക്കെ ഇഷ്ട്ടാണോ അവിടൊക്കെ പലതരം പലഹാരങ്ങൾ ഇഷ്ട്ടല്ലേ അത് ശരി അത് ശരി പലത നിങ്ങളെ നാ ആഹ് ഇങ്ങളെ ജില്ലയിലെ പിന്നെ പലഹാരങ്ങള് പലതരം ആണല്ലോ യൂട്യൂബിലൊക്കെ കാണാം ആഹ് അപ്പൊക്കെ ആഹ് യൂട്യൂബിലെ അപ്പൊ ഈ കണ്ണൂർ ജില്ലന്റെ ഇത് കാണുമ്പോ പല ഐറ്റം നമ്മളൊന്നും ക ഞങ്ങളൊന്നും കഴി ക്കാത്ത ഐറ്റ് സൊക്കെ കാണേയ് ആഹ് അങ്ങനെ ഫുഡെന്നെ താല്പര്യം ഇണ്ടാ ണ്ടായിട്ടെ പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഇണ്ടാക്കി ഫുഡിന്റെ കുക്കിങ് ഇ എനിക്കല്ല ഉമ്മാക്ക്
ആഹ് ആഹ് ആഹ് ആഹ് ഇൻ ഇണ്ടെങ്കില് അയച്ചന്ന് ലിങ്ക് അയച്ചന്ന് കണ്ടിട്ട് ഞാളെയെല്ലം
പിന്നെ
ഉമ് ഉമ്
അപ്പോ നമ്മളിപ്പോ അധികം ഈ ഡെയ്ലി നമ്മള് സാധാരണ ഇണ്ടാക്കുന്ന ഇത് ഉണ്ടാക്ക ത് സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല.
നല്ല രസാന്ന് കാണാൻ വേണ്ടിട്ട് ചില ആൾക്കാരെല്ലാം നമുക്ക് അത് അങ്ങനെ ഇഷ്ടണ്ട് ആക്കുന്ന പാചകത്തിൻ ഇഷ്ടണ്ടെങ്കി തന്നെ വീട്ടുകാർക്കെല്ലാം നല്ലന്നെ ആൾക്കാർക്ക് ഭർത്താവിനും എല്ലാവർക്കും നല്ല നല്ലത ആക്കി കൊടുക്കല്ലോ
ആഹ് മ്മാക് കുക്കിങ്ങ് നല്ല ഇഷ്ട
ആഹ് പിന്നെ അത് അങ്ങനെ ഇണ്ടായ തന്നെ ഒരു ഭാഗ്യല്ലേ പുറത്തന്ന് അധികം കഴിക്കണ്ടല്ലോ പക്ഷ പക്ഷെ ഇപ്പ പിള്ളേർക്കെല്ലും പുറത്തേത്
പുറത്ത് ന്നെ കഴികോൽ ആഹ് പൊറാട്ട പക്ഷെ ആഹ് ഉമ് പൊറാട്ടെ ഇണ്ടാക്കലണ്ട് പക്ഷെ അത് ആഹ് പക്ഷെ അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കലില്ല പിന്ന അതോ പൊറോട്ട വാങ്ങിയാലോ ന്തതാ ആഹ് ചൂടോടെ കഴിക്കുന്നത ഇഷ്ടം അല്ലാതെ കൊണ്ടോന്ന് പിന്നെ നമ്മള് ആഹ് ആഹ് പിന്നെ ചു കൊണ്ടന്ന് കറിയൊക്കെ വെച്ചിണ്ടാ ന്തിന് പൊറാട്ട പിന്നെ ഒന്നിനും കൊള്ളൂല്ലല്ലേ പിന്നെ പാ വേസ്റ്റിക്കിട്ടല്ലേ നടക്കുള്ളൂ. എന്നിട്ട് അങ്ങനെ പൊറോട്ട വേണോ ന്നുണ്ടെങ്കിൽ പൊറോട്ട വാങ്ങീട്ട് ഏഹ് വീട്ടി ചെന്നിട്ട് കറി വക്കാന്നറി ഞാൻ പറയും ഇന്ക് കറി വേണ്ട കാറിലിരിന്നാണ്ട് ന്നെ ഞാൻ അത് ചൂടോടെ കഴിക്കും. ആഹ് അല്ലാതെ തണുത്തിട്ട് ഇൻക്ക് വേണ്ടാറിയും
പൊർത്തില്ലങ്ങനെ നമുക്ക് ആക്കാൻ പറ്റൂലല്ലോ പു പിള്ളേർക്ക് പൊർത്ത് ഭക്ഷണം തന്നെയാ ഇഷ്ടം.
ഉം അത് പിന്നെ എടക്ക്പ്പെന്തായാലും നമ്മളൊന്ന് പൊർത്ത് പോവല്ലോ പ്പ ന്തെലൊക്കെ വാങ്ങി കൊടുക്കും
പിന്നെ നമ്മളെ നാട്ടില് ബിരിയാണി എല്ലാം സൂപ്പറ നമ്മളിങ്ങോട്ട്ല്ലല്ലേ ഉംഉം. പിന്നെ ആക്കും ഇപ്പ ആക്കി ആക്കി ഫ്ലോപ്പാവല അന്നെല്ലാം നല്ല രീതില് ആക്ക ക്കല്ണ്ട് ബിരിയാണി
ഉം ഹു ഇവിടെ എല്ലാം ഞായർ അധി ല്ലാഞായറാഴ്ചയും ഇവിടെ ബിരിയാണി ഉണ്ടാക്കും. മോന് ബിരിയാണിയാ ആ ഉം. ആ ഞായറാഴ്ച്ച അധികം എന്നിട്ട് നെയ്ച്ചറോ ബിരിയാണിയോ വേണം.
ഓകെ പിന്നെ വിളിക്കാട്ടോ
ആ ഓക്കെ ഓക്കെ.